ഹലോ
ആഹ് എടാ എന്തൊക്കെ സുഖല്ലേ?
ഓ സുഖാണ്
ഫുഡൊക്കെ കഴിച്ചെടാ?
ഫുഡേജിന്നോ മ്മ്
ഏഹ്
എന്താ പര്വാടി പെരേലാ
ഏഹ് പേരേലാണ് അത് ശരി പിന്നെ എന്തൊക്കെ നമുക്ക് എ ഐനേ കുറിച്ച് പറയല്ലേ
ഓക്കെ ഫുഡ് കഴിച്ചോ
ആഹ് ഞാൻ ഫുഡൊക്കേ കഴിച്ചട
ആഹ്
എ ഐ എ എ ഐ പോ ഉപകാരണോ അല്ലെങ്കിൽ ഉപദ്രവണോ?
എ ഐ ഉപകാരണോ ഉപദ്രവാണോന്ന് വെച്ച ഹ് ഒറപ്പായിട്ടും ഉപകാര
ആഹ് അതന്നെ. കാരണം ഒര്പാട് ബുദ്ധിമുട്ട്കള് ഇപ്പൊ ഞാന് ഇന്നലൊര് എ ഐ ന്റെ നല്ലൊര് അടിപൊളി ഫീച്ചർ ഉപയോഗിച്ചു ഇൻക്ക് അന്നെ ഇഷ്ടപ്പെട്ടു അതിനോട് ഞാൻ പറയാണ്. ഇപ്പം ഈ ഡിസൈനൊക്കെ ചെയ്യൂരെേ
ആഹ് ആഹ്
എനിക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സമ്പാണ് ചെല ഡിസൈനുകളൊക്കെ മ്മക്ക് ഇഷ്ടപ്പെടും പക്ഷെ അത് നമ്മക്ക് ചെയ്യൻ കയ്യൂല അപ്പൊ എന്തയ്യാ ഇപ്പൊ ഞാൻഅന്നേരംഒര് പുതിയ സംഭവംകണ്ടേ നമ്മളെ ചാറ്റ് ജിപിട്ടി എ ഐയും അതുപോലെ നമ്മളെ ക്യാൻവല്ലേ ഡിസൈൻ ചെയ്യ
ആഹ് ആഹ് ആഹ്
അത് രണ്ടുംപാടി കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അമ്മളെ അക്കൗണ്ടുകള് രണ്ടിലും ഒന്നുണ്ടെങ്കില് ഇന്നട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ട് ചാറ്റ് ജി പി ടിയില് ഞമ്മളൊരു ഫോട്ടോഇട്ട് കൊടുത്ത് ഈ ഫോട്ടോ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റണ പോലെത്ത്ലാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാക്കി തരും
ഉം ഉം ഉം
ഉം അപ്പൊ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഇണ്ട് അപ്പൊ ഞാന് ഇൻക്ക് അത് വളരെ യൂസ്ഫുൾ ആയി ഞാ ഇൻക്കൊരു ഇവിടെ ഒരു പ്രൊജക്റ്റ് കൊടുക്കണ്ടയ്നിം അപ്പോ ഞാന് നേരെ ഈ സാനം ഫസ്റ്റ് ജെമീനിനോട് ഇണ്ടാക്കി പ്പിച്ച് അപ്പൊ ജമീനി ഇണ്ടാക്കിയെന്ന അങ്ങന എഡിറ്റ് ചെയ്യാൻ പറ്റില്ലെ? അപ്പൊ ഞനെ ചാറ്റ് ജീ പി ടിക്ക് കൊടുത്ത് അന്നേരം ചാറ്റ് ച്ചി പ്പീ റ്റി നോട് ഇത് ക്യാൻവയില് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പൊലിത്തെ ഒരായ്ക്കാം ഒണ്ടായിരുന്ന് അവനാ അങ്ങനെ ആക്കി തന്ന് ഇന്നട്ട് നേരെ യൂസെയ്തു ഒറ്റ അടിക്ക് പരിപാട്യഴ്ഞ്ഞ് മ്മ് നേരെ മറിച്ച് ഇപ്പ അതൊരു ഡിസൈയ്നെയ്യ ഞാൻ കുത്തർക്കാണെങ്കി ഇന്നെ കൊണ്ട് നടക്കും ഇൻക്ക് തോന്ന്ല്ല അപ്പ തീർത്തു എ ഐ ഒര് ഉപകാരാണ്. ശുഭദ്ര ഉണ്ടാക്കണേകൊറെേ സംഭവങ്ങള് ഉണ്ട്ട്ടോ ഇപ്പൊ ഫെയ്ക്ക് ആയിട്ട് കുറെേ സംഭവങ്ങൾ ഇണ്ടാക്കാൻ പറ്റും ഏഹ് പി ലെറ്റർ ഹെഡ് അതൊക്കെ ഒരു സ്ഥാപനത്തിന്റെ ഓഫീഷ്യൽ സാനാണ് അതില് പ്പെന്തെയ്യ. മേക്ക് ദീസ് ലെറ്റർ എഡിറ്റബിൾ എന്ന് നോക്കി ലെറ്റർ എഡിറ്റ് ചെയ്യാൻ പറ്റുവോന്ന്കൊടുക്ക്ക എന്നിട്ട് അതില് ഡേറ്റ് മാറ്റി കൊടുക്കാ എന്നിട്ട് ഇങ്ങനെ വന്നന്ന് പറഞ്ഞാല് ചെൽപ്പോ ഏതൊരുമനുഷ്യനും ഒറ്റടിക്കാ പണ്ട് വിശ്വസ്ച്ചു പോ പ്രത്യേകിച്ച് ഇപ്പോ എ ഐ ന്റെ ആ ചിഹ്നങ്ങൾ വരെ ഒഴിവാക്കാന്ള്ള ഒപ്ഷൻണ്ട് മറ്റേ ജമിനിന്റെ ആ ചിഹ്നോക്കെണ്ടല്ലോ ഇപ്പതൊക്കെ ഒഴിവാക്കി
അത് ജെമനി അല്ല ആ ജമിനിൽ മാത്രമുള്ള ചിഹനം
ആഹ് ആഹ്
വേറെ വല്ല ചിന്തയില്ള്ളവരാ
ആ അതന്നെ അതന്നെപ്പോ ഇപ്പോഓര് ഒരു ഔദ്യോഗിക സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ലെറ്റർ അടിച്ചണ്ടൊക്കെ നമ്മുക്ക് വേണങ്കില് ഇപ്പോ പണിയൊക്കെ കൊട്ക്കാ ആളുകൾക്ക് അങ്ങത്തെ വിഷയങ്ങളൊക്കെണ്ട് ഏതെങ്കിലും ഒരു ലെറ്ററിൻ്റെ സാധനം എടുത്താണ്ട് ഡേറ്റ് അങ്ങട് മാറ്റി കൺണ്ടെന്റണ് മാറ്റിയാണ് കൊടുത്താലേ പറ്റിക്കാല്ലോ ആളുകളെ
അതെ
മ് അങ്ങനത്തൊക്കെ ഓരോ വിഷയങ്ങളുണ്ട് എ ഐ ല്ല് ന്നാലും പൊതുവേ എ ഐ നല്ല ഉപകാരാണ് നമ്മള് എ ഐ നെപഠിച്ചാല ആ പഠിച്ച് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാല് നല്ല രീതിയില് അമ്മക്ക് സെറ്റ ആക്കാൻ പറ്റും നമ്മള്എന്ത് വർക്ക്കൂടും പെട്ടെന്ന് ചെയ്യ
ഞ ഞാനിപ്പോ ഞാൻ കൊറച്ച് ഡിസൈനിങ്ങൊക്കെ ചെയ്യും
ആഹ്
ഏഹ് നീ പർഞ്ഞ ഫീച്ചർ ഇൻക്ക് ഇക്കൊല്ല മുന്നേ അറിയാ
ആഹ് ആഹ്
അപ്പൊ എ ഐ വെച്ചിട്ട് ഡിസൈനിങ്ങടെ കുറച്ചുകൂടി എളുപ്പാക്കാൻ പറ്റും തോന്നണത് സംഭംശരിയാണ് ഏര് എന്ത് എ ഐ വെച്ച് അല്ല എ ഐക്ക്ഇങ്ങനെ ഇപ്പത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പറ്റും കൊറച്ചൂടി കയിഞ്ഞാൽ എ ഐ പിടിച്ച് അടുക്കുവെന്ന എ നിക്ക് തോന്നുന്നേ നമ്മക്ക് സിമ്പിളായിട്ട് തെചെയ്യാൻപറ്റിഇപ്പതന്നെ ആ പണ്ട് നല്ല പോസ്റ്റുകൾക്ക് എടുത്തിനി ഇപ്പൊപലനമ്മളയൂട്യൂബ് അല്ല ഇൻസ്റ്റഗ്രാമില് എന്റെ ആക്സോളജി വരുന്ന കണ്ടില്ലേ
ആഹ് ഫുള്ള് എ ഐ ജി ആഹ് അപ്പൊ ഈ പോസ്റ്റർ ഡിസൈനേഴ്സിനൊക്കെ വർക്ക് മിസ്സാവൂല്ലേ അതൊരുതാണ്
അതൊക്കെ അയിന്റെ എല്ലാ ഇമേജും ഒരിക്കൽ ഒരു എന്ത് ഡിസൈനുകൾ ചെയ്യേണ്ടായിരുന്നു പക്ഷെ അതൊക്കെപ്പോ പോയിന്ന് പറയാ
ഉം ഉം
അങ്ങനെ ബുദ്ധിമുട്ടള്ണ്ട് ഇന്നാലും ഈ എ ഐ ചെയ്യണേ ഡിസൈന് ക ളൊക്കെ ഇഷ്ടപ്പെടാത്ത പൗതിമുക്കാലൊക്കെയല്ലേ ഏ ചെ ഡിസൈനേളൊന്നും ഇ്ടപെടാത്താള്ക്കാര്ണ്ട്
ഉം ഉം
ഒരു ഭംഗി ഉണ്ടാവുല്ലോ അത് കണ്ടാ തന്നെ അറിയാ എ ഐ
ആതെരു മനുഷ്യന്റെതും എ ഐ ന്റെതുംകണ്ടാൽതെരി യുംരണ്ടുരണ്ട് കോലാണ്
അതെ
ഉം
ആപ്പിന്നെ ആൾക്കാർക്ക് ഇയിന്റെഒരു റിയലബിലിറ്റി ഏഹ് കൊറയും അതായത് ഇതിപ്പോ ആർക്കും ചെയ് അപ്പൊത് ഫേക്കാണന്ന് ആൾക്കാര് കരുതും
ആഹ് ആഹ് മ് മ് പറ്റിക്കണ കൊറെ സംഭവങ്ങള് ഇതിന്റെ എടെ കൂടെ നടക്കും. പ്പ ഇജ് ചെയ്ത എന്തേ ഒരു സധന അ ക്കൊരു ഷോപ്പുണ്ട് അവിടെ ഞാൻ ഫോൺ നമ്പറ് മാറ്റിയാണ് ഇന്റെ കൊടുത്താണ്ട് പറ്റിക്കാ
ആഹ് അതെ അങ്ങനെയൊക്കെ പറ്റുന്നുള്ളതാണ്.
ഉം ഉം ക്ഷേ എന്നാലും അങ്ങനെയല്ല ഒരു പൊതുവേ ഒര് സാധാ ഒരു മനുഷ്യനെ വെച്ച് നോക്കുവാണെങ്കിൽ വർക്ക് ചെയ്യണ ആളുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൽക്ക് എത്ര ഉപകാരാണ് വർക്കിനെ ഒന്ന് സിമ്പിളാക്കി കൊടുക്കാന്. പെട്ടെന്ന് കണ്ടന്റ് കൊടുക്കാന് അങ്ങനത്തെ പല വിഷയങ്ങളിലും ഉം
ഉപയപ്പെടുത്തന് ശ്ട്ടമ്പോലെ അൾക്കാര്ണ്ട്
ഉം ഉം
പിന്നെ എന്ത് എന്ത് എ ഐ വെച്ചിട്ട് എന്ത് ഡിസൈനഴസനനെ തന്നെ വളരെ ഉപകാരട്ടോ ഇഷ്ടം പോലെ പണി കൊറഞ്ഞ് ചെയ്യുമ്പോ
ഉം ഉം
ഏഹ് ആ പിന്നെ ഡിസൈനിങ് മാത്രല്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഏ ഐ ടെ വർക്ക് ഇഷ്ടംപോലെണ്ട്.
ആഹ് അല്ല ഇജിപ്പൊ ഡിസൈനർ ആയോണ്ട് ഞാനനോട് ചോയ്ക്കാണ്. എ ഐ പുത ഒരു പോസ്റ്റർമുക്ക് തരില്ലേ അതിന്റെ ഏകദേശ ഫോർമാറ്റുകളൊക്കെ മുമ്പ് ആരെങ്കിലും ചെയ്തു വെച്ചതാവോ അല്ലെങ്കില് ഇത് പുതിയതായിട്ട് ഇജെന്നെ ഇണ്ടാക്ക ണതാണോ എന്താ സംഭവം
പോസ്റ്ററോ
ആ
അത് മുന്നേ ചെയ്യണല്ല നമ്മളീഈ. ഇമേജിൽ
അല്ല ഞമ്മള് നോക്കി ക്ക് ആണെങ്കിൽ ഏകദേശൊക്കെ ഒരേ സെയിം പാറ്റേണുകളായിട്ടാണ് ഇണ്ടാവേ.
ആഹ് അതാണ് അതിന്റെ പ്രത്യേകത.
അതന്നെ അത ഞാൻ ചോദിച്ച അപ്പൊ ആദ്യ അവിടുത്തെ വെബ് ഡെവലപ്പേഴ്സ്- കൊർച്ച് സാധനങ്ങളണ്ട് സെറ്റിത് വെച്ചെ പിന്നെ അതിനൊന്നും ഇത് മോഡിഫൈയ്താണ്ട് ഇങ്ങ്ട്ട് വരലേരിക്കു ലേ ഇണ്ടാവാ?
അങ്ങനെ ആയിരിക്കണം, അതായത് ഓൽക്കൊരു പാറ്റേൺ ഇണ്ടാവല്ലോ.
ആഹ് ആഹ് ഉം ഉം
അത് വെച്ചിട്ടേക്കാരും അപ്പൊ ഏത് ഏ എന്ത് ഏഹ് എത്ര നമ്മൾ ഏത് ഡിസൈനിങ് പറഞ്ഞാലും ഓലൊരു. അധിക എ ഐ ഇമേജാന്ന് നോക്കിയാമതി ആ അയിലൊരു പാറ്റേൺ ഞമ്മള ടെക്റ്റിന്റെ അടിൽ ഒരു വര കൊടുക്കുന്ന ഏ ഒരു പെയിന്റ് ഒരു പെയിന്റിങ്ങനെ അടിച്ച മാതിരി ഇണ്ടാവും, അപ്പതന്നെ അറിയ ഇമേജ് ആണെന്ന്. അതെ
മ്
അപ്പൊ അതൊക്കെ മാറി വരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കയാണ്
ആഹ് ആഹ്
പണിഒക്കെ പോകും ഈ ഇങ്ങനെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പണി പോകും. ഉ
ആ പിന്നെ വീഡിയോ ക്രിയേഷൻ ഒക്കെപ്പ എ ഐ ല്ല് ണ്ടല്ലോ കൊറേ ആഡുകളൊക്കെ ഇപ്പൊ എ ഐ ക്രിയേറ്ററായിട്ട് ആയിട്ട് വരുണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊറേ ആളുകളെ പണി പോവാണ് പിന്നെ ഇപ്പോ പണി കിട്ടണെന്നുണ്ടെങ്കിൽ ഏ വ- ഇതുണ്ടാക്കുണോരു ഏ ഐ വീടിയോക്രിയേറ്ററായിട്ട് ഒരാൾ പറഞ്ഞു.
അങ്ങണ്ടിട്ടോ ഏ ഐ ഏയും കൂടി പഠിച്ചാണ് ഈ വീഡിയോ ക്രിയേഷനോക്കെ എല്ലാരെ കൊണ്ടും പറ്റൂല അത് എ പഠിച്ചു തന്നെ വേണം ഇപ്പം- ഞ ഞാൻ ച്ചി ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ആ റിവ് ഇല്ലേ എന്ത് ചെയ്യ്ണ ആൾക്കാരൊക്കെണ്ട്. ഒരു വീഡിയോക്കെന്നെ വൺ തൗസൻഡ് ടുതൗസൻഡൊഒക്കെ മേടിച്ച് ആൾക്കാര് നല്ല പൈസയാണ്.
ഞാനൊരു വീഡിയോ ണ്ടാക്കീനി ഏ ഐ യൂസ് ചെയ്താണ്ട് സിമ്പിളായിട്ട് വെറുതെ ഈ ഓപ്ഷൻണ്ടന്ന് കണ്ടപ്പളെ അങ്ങനെയണ്ട്
ഉം ഉം
ഉം ഉം അ അങ്ങൻ
പഠിച്ചാ നല്ലതാണ്
ഉം അതിനെ പഠിക്കണം എന്നട്ട അന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തും പിന്നെ
പിന്നെന്തൊക്കെ
വേറെ ഏ സമയം അങ്ങോട്ടായില്ലല്ലോ
എ ഏ പിന്നെ എത് ഇനി ഞാൻ ഒരു കാര്യം കളികളിക്കട്ടെ നീ എ ഐ ഉപയോഗിച്ചു വെടലും പ്രൊജക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എ ഐ ഉപയോഗിക്കണല്ലേ
ആഹ് ആഹ്
അയിന് എനിക്ക് ഏറ്റവും ബെറ്റർറായി തോന്നിയ എ ഏ നെ പറയ് ഏതാണ് എന്തുകൊണ്ട്?
എ ഐ ലിപ്പ മെട്രയ്ട്ട്ക്ക് തോന്നി പ്രസന്റേഷൻ കേൻവ അല്ല കേൻവ അല്ല ഗമ്മ.
ഉം
ഗവൺമെന്റ് ഒര്ഇത്ണ്ട് അങ്ങനെയല്ല നമ്മളെ ഈ കണ്ടൻറ് മ്മളണ്ട് കൊടുത്താൽ ആ കണ്ടൻറ് അതേപോലെ- അതിന് ഒരു വൃത്തിക്കക്കിണ്ടിങ്ങോട്ട തരും പക്ഷെ അത് നന്നൂറ് ക്രെഡിറ്റ് ഒരാൾക്ക് കിട്ടുള്ളൂ അതിനെപ്പുറത്തേക്ക് കിട്ടുക എന്നുള്ളൊരു ഇത് അവിടെണ്ട് പിന്നെ പ്രീമിയ വെക്കണംന്നുണ്ട് പിന്നെ അക്കൗണ്ട് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യേണ്ടി വരും. അത് ഇൻകെ ഇച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യതാണ് കാരണം ചിലപ്പോൊക്ക നമുക്ക് എന്തെങ്കിലുമൊെ പ്രെസന്റേഷന ഒക്കെണ്ടാവുബോ- അപ്പം മുദ്യ കോപ്പി പവർ പോയിന്റിൽ സാധനം ഉണ്ടാക്കാന്‌ നടക്കുന്ന പരിാടിയല്ല. പ്പ ഈ അമ്മക്കാണ് സാധനം ഇട്ടടുത്ത് ഈ നമ്മൾ കണ്ടന്റ് നമ്മള എടുത്തുണ്ടാവക അത് നേരാണ് ഇട്ട് എടുക്കുന്ന് അതേപോലെ സാനണ്ട് തരും വയിലേ നമ്മളിങ്ങനെ ഓരോന്ന് കുത്തി വലിച്ച് ഡിസൈൻണ്ടാ ക്കുമ്പോത്തിന് നാലഞ്ച് മണിക്കൂർ അതാകുമ്പോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് പിന്നെ ഒന്ന് ജസ്റ്റ് ഇര്ന്നോന്ന് എഡിറ്റ്‌ ചെയ്യേണ്ടിയിരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ മൊത്തം റെഡി ആവും. ഇതാണ് ഇൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏ അനക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈനർന്നുള്ള നെലക്ക്
ഉം ഉം മ് ഡിസൈനിങ്ങിന് ഞാൻ അധികം ഉപയോഗിക്കുന്നത് ചാചിപിട്ടിയാണ്.
ആഹ് ആഹ് എങ്ങനെ ചാറ്റ് ജിപിട്ടി എന്തിന് യൂസ് യ്യാ കണ്ടന്റിനോ
ഇമേജ് ഇമേജ് ജനറേറ്റ് ചെയ്യാന് പിന്നെ കണ്ടന്റോക്കെ നമ്മൾ ആഹ് കണ്ടന്റ് ഓൾറെഡി ഓര് തരും. പിന്നെ, നമ്മൾക്ക്. ലേഔട്ട് ഇല്ല ലേഔട്ട് മനസ്സിലായോ ലേഔട്ടും അലയ് എണീക്കെ ആഹ് അതൊക്കെയാണ് നമ്മള് ചെയ്യാല് അത പിന്നെ എന്തെങ്കിലും റഫറൻസ് ഇമേജക്കെ നോക്കിട്ട്. നമ്മളൊരു ഡിസൈൻ കണ്ടെത്തും, പിന്നെ നമ്മക്ക് ബാക്ക്ഗ്രൗണ്ടക്കൊ അല്ലെങ്കിൽ
അതായത് നമ്മൾ കണ്ടന്റ് കൊടുത്താൽ. ഇത് വെച്ചിട്ട് ഇങ്കോ റഫറൻസ് ണ്ടാക്കിരു ചങ്ങലണ്ടാക്കി തരോ ഇമേജ്
ആ അത് ഒക്കെ ഏകദേശം സൈമന്നക്കാരം. അയിന് വെച്ച് നമ്മുക്ക് സഹിക്കാണ്ടടാ. പോസ്റ്ററുകളും എന്തപിന്നെ സൈറ്റുകളുണ്ട് ഇൻട്രസ്റ്റി ഡ് വരും റഫറൻസ് മീൻസ് ഈ ആൾക്കാര് ചെയ്യണ പോസ്റ്റേഴ്സ് അവിടെ കൊണ്ട എങ്ങനെ അപ്ലോഡ് ചെയ്യണേ.
അ, ആഹ്, പെൻഡ്രസ്സ് ല്ലേ.
ആ ആഹ് പിൻട്രസ്റ്റൊക്കെ പോലത്തെ പിൻട്രസ്റ്റ് ഒരുദാഹരണത്തിന് പിന്നെ ബിഹാൻസി അതർ ഗേൾ അവിടെ ക്വാളിറ്റി കണ്ടന്റണ്ടാാവും പ്പോ നമ്മ ത് റെഫറൻസ യൂസ്യ്യ അതായത്. ഓലിപ്പ ചെയ്ദേകദേശം ഡിസൈനക്ക നമ്മുക്ക് ടുത്തണ്ട് അതേപോലെ ചെയ്യരുത് അപ്പൊ കോപ്യ അതേപോലെ. ചെയ്യാതെ എന്ത് നമ്മളനുസരിച്ച് ഡിസൈനിലട്ടൊക്കെ. ഏകദേശം ഒരു ഐഡിയ കിട്ടു
മ്
ആഹ് അപ്പൊ മ്മക്ക് അത് വെച്ച് ചെയ്യാം അങ്ങനെക്കെ പിന്നെ എന്നത് ആൾക്കാരെ ഇമേജ്ക്കെ. ഇപ്പൊ ജസ്റ്റ് നമ്മുക്ക് ഒരാളെ ഒരു തൊപ്പിട്ടാളെ അല്ലെങ്കിൽ ഒരു
ചില വർഷ